കേക്കാവോ ഇന്നാണ്ട് വിശേഷക്കെ
സുഖായിട്ട് പോകുന്നു
ഭക്ഷണം കഴിച്ചോ?
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ ആവുന്നേ ഒള്ളൂ
ഓഹ് ഓഹ്
മക്കള് മകള് ഒറങ്ങിണ് ചെറിയ മോള് ഒറങ്ങിണ് ഓള് ഭക്ഷണം കഴിച്ചു ഒറങ്ങി ഓള് രാവിലെ എണീക്കും ചെയ്യും രാ വേഗം എണീക്കും ഇഞ്ഞ് വേഗം ഒറങ്ങും ചെയ്യും
ഓഹ് വെ നേരത്തെ എണീക്കുന്നെ കൊണ്ടല്ലേ
ആഹ് നേര്ത്തെണീ ക്കുന്നുണ്ട് അതൊരു നല്ല കാര്യാണ് പക്ഷേ സ്കൂൾ പോകുമ്പോഴാണ് ഇപ്പത് ഭയ ബുദ്ധിമുട്ടായി വെര
അത് തന്നെ സ്കൂൾ
അല്ല ഉം ഇപ്പൊ ഇപ്രാവശ്യം എൽ കെ ജി ചേർത്തണം
എൽ കെ ജി ചേർത്തേ ഒള്ളൂ അല്ലേ ഉം
നാല് വയസാവും അപ്പോഴേക്കും
ഓഹ് കുഞ്ഞാ
അപ്പൊ മൂത്തവൾ രണ്ടാം ക്ലാസ്സിലാണ് അവള് സ്കൂൾ തൊറക്കാൻ ഉം ഇവടെ ഇതാ
ആഹ് സ്കൂളൊക്കെ ആഹ് വെക്കേഷനൊക്കെ എങ്ങനെണ്ടായിരു
വെക്കേഷൻല് അയിന്റെ ഇതെന്നെ എൻജോയ്ന്നെ ഇപ്പളും നമ്മള് വിരുന്ന് പോയക്കാണ്
ആഹ് ആഹ് ഓരോ വീ കൊച്ചിക്കോടൊക്കെ എങ്ങനെയ അല്ലേ ടൂറോന്നും പോയില്ലേ
ആ ടൂറ് ഞാൻ അങ്ങനെപ്പ പിന്നെ പോയിരുന്നു ഓള് ഓക്ക് ആറാസായാലൊക്കെ പോയിരുന്നു മൂന്നാറ്
ഉം
പിന്നെ ആഹ് രണ്ടു മാസ പിന്നെ ഇവിടക്ക് കക്കാടം പോയിക്കെ വിച്ചക്ക് അവിടക്ക് കൊ പോകും പിന്നെ വയനാട് അടേക്കെക്കെ പോയണ് ടൂറ് ഭയങ്കരയിട്ട് ഇഷ്ടക്കെന്നെയാണ് പക്ഷെ ചെറിയ മക്കളവുമ്പോ ങ്ങനെ അവരെ കൊണ്ട് പോകുമ്പോള്
ആഹ് കുഞ്ഞി പിള്ളാരാകുമ്പ ശരിയാ ടൂറിന് പോക നമുക്ക് ദൂരൊക്കെ ഒത്തിരി പോക്മ്പം ഒരു ബുദ്ധിമുട്ടുണ്ടേ ആഹ് അല്ല പെട്ടെന്ന് പിള്ളേർക്ക് വസുഖ അസ് അസുഖം പിടി ഈ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പഴേ ഇപ്പ അവിടുന്ന് മൂന്നാർ വരുമ്പ മൂന്നാർ നല്ല തണുപ്പായിരിക്കുലെ എങ്ങനെയാണെലും ആഹ് അപ്പ ആ കാലാവസ്ഥ ചേഞ്ച് വരുമ്പോത്തേന് പെട്ടെന്ന് ഇവർക്ക് വെയ്യായ്ക വരും. പിന്നെ നമ്മള് വെള്ളം മാറി കുടിക്കുംന്നൊക്കെ ചെയ്യുമ്പോത്തേനേ.
ആഹ് അതെ അവര് അയിസ് കാണുമ്പോ അത് കഴിക്കും. അപ്പ അതൊക്കെ അവർക്ക് തോനെ ആവുമ്പം തൊണ്ടയിൽ പ്രഷ്നം അതൊക്കെണ്ടായി വരും പി ടോൺസസ് ഇതൊക്കെണ്ടായി വരും. പിന്നെ ഇപ്പൊ കൊറച് കാലയിട്ട് വെയിലുംതൊക്കെ ആയിട്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
ആഹ്
പിന്നെ ഉം വെയ്ല് വേര്ണ പിന്നെ അത് ഇതല്ലേ സൂര്യാഘാതം. ഇതല്ലേ എല്ലായിടത്തും അപ്പ ആരും പൊറത്തക്ക് വല്ലാതങ്ങട്ട് ഇപ്പൊ പോവാറില്ല അത് എല്ലാ പ്രാവശ്യത്താട്ടീം ചൂടണല്ലോ ഇപ്രാവശ്യം അമ്മക്ക് അനുഭവപ്പെട്ടത്.
സത്യം കേട്ടോ എന്തായിരുന്നോ എന്ത്
അത്കൊണ്ട്ന്നെ പാമ്പുകൾ ങ്ങട്ട് വരിയാണ് നമ്മളെ വീട്ട്ക്ക്‌ കയറി വരിയാണ്. അവര് ആ ഞാൻ തന്നെ ഒരു ദിവസം പിന്നെ ഈ ചെയ്രിക്കെ ഇങ്ങനെ അട്ടിക്ക്ങ്ങനെ വെച്ച് വെക്കല്ലോ അമ്മള് തേങ്ങ പൊളിച്ചാണ്ട്. അത് വെ ച്ചു അത് കൊറച്ച് ദിവസം കഴ കുറച്ച്സംല്ല കൊറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ അത് ഞാന്. വെയിലൊക്കെങ്ങനെ വന്നപ്പോ ഞാൻ പൊറത്ത്ക്ക്‌ങ്ങനെ ഇട്ട് ഇട്ടോടുത്തു അതില്. പിന്നെ മുട്ടെടുത്തപ്പ ഞാന് ഒക്കെ ഇട്ട് ഒക്കെ കഴിഞ്ഞല്ലോ ന്ന് വിചാരിച്ചിങ് നിക്കായിരുന്നു
ഉം
അയ്ല് രണ്ട് പാമ്പ് ഇണ്ട് ഇങ്ങനെ ഇന്റെ കുട്ടീന്റെനൊപ്പം മോള് മോളടുത്ത് ചെറിയ മോള് ചെറിയ മോളോട് ഇത് പറാനും വയ്യല്ലോ പാമ്പ് എന്ന്
അഹ് അറിയത്തില്ല വേണെ കൊച്ചു കേറി പിടിക്കുയും ചെയ്യും.
ആഹ് കൊച്ച കൊച്ചല്ലേ ഞാൻ പ ശഖിരിടുത്ത്ങ്ങനെ ഇടുമ്പ ഞാൻ എന്താ പഠച്ചോനെ ഇത് സാ എന്താണ് പിന്നെ അത് സാധനം ഇങ്ങനെ വരുന്നുണ്ട്ല്ലൊ കൊത്താന് അപ്പ ഞാൻങ്ങ നോക്കിയപ്പോ രണ്ടു പാമ്പാ.
ഉ
അത് ഞാൻ വേറെ വീട്ടത്തെ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു പാമ്പൂ അയ്യോ വന്നോളിയോ അയ്യോ എനിക്ക് പേടിയ പാമ്പിനെ കണ്ടാ നമ്മക്ക് രു രക്തയാണല്ലോ ആ പേടിയാ അതും ആ വള്ളിക്കെട്ടന് വള്ളിക്കെട്ടൻ ന് ഭയങ്കര വിഷ് ഷള്ള പാമ്പല്ലേ ആഹ് അപ്പൊ അത് അത് ഞാൻ ചകിരി ഇട്ടത് ഞാൻ തന്നെയാണ് എൻറെ കയ്യോണ്ട് ഞാൻ ഇട്ടത് ഏ എങ്കില് വിറകും കൂടി ഒരു വടിയും കൂടി ഞാൻ എടുത്തിട്ടില്ല അത് അയ്ന്റെ ആലോയ്ച്ചിട്ടുല്ല ഞാന് ഇങ്ങനെയൊന്നും പാമ്പ് ണ്ടാവും ന്ന് ഒരിക്കലും വിശ്വസിക്കാനായില്ല അപ്പ ഞാന് അതൊക്കെ ഇങ്ങനെ ആക്കിയപ്പ ഇങ്ങനെ പാമ്പ് ഇങ്ങനെ വന്നപ്പോ ഞാൻ പേടിച്ചു പോയി അതില് നോക്കിയപ്പോ പിന്നെ അടിൽ നോക്കിയപ്പോ അയ്ലൂണ്ട് പാമ്പ് അപ്പ മൂന്ന് പാമ്പാണ് കിട്ടിയത് ആ ചകരിന്റെ ഉള്ളില് അപ്പ ഞാൻ എന്റെ കയ്യോണ്ടാണല്ലോ എടുത്തിട്ടത് ആഹ് വിട്ടുന്നന്നേ അയ്മന്നാണല്ലോ ഇങ്ങട്ട് വന്നതന്ന് ആലോചിക്കുമ്പോ ഇപ്പഴും ഇൻക്ക്. അ ഒ പിന്നെ ആലോചിക്കാന്നെന്നെ വെയ്യാറിയാ പാ മ്പിനെ ഞാൻ എടുത്തിട്ടത് പടച്ചോനെ എങ്ങനെ എന്റെ കയ്യിൽ ആഹ് എങ്ങനെ ഇത് വന്നത് ന്ന്‌ പിന്നെ ഇൻക്ക് എങ്ങനെയാ അത് ഇതി ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം രണ്ട് പാമ്പില്ലേ
രണ്ട് പാമ്പല്ലേ അത അവി നേരം അത് കൈ ഇട്ട്
ആഹ് അത് ഞമ്മള ആഹ് ഞമ്മള ആഹ് അത് ഭാഗ്യാണ് ഏതായാലും അല്ലെങ്കിൽ കുട്ടിനെ കളിക്കാൻ പോയതൊ ഞാൻ കാണാഞ്ഞാലൊ ഒക്കെ പോരെേ
പിന്നെയില്ലേ താ ഭാഗ്യമാട്ടോ എപ്പളും നമ്മൾ ശ്രദ്ധിച്ചോണം എങ്ങനെയാണേലും നമ്മുടെ വീടിന്റെ സ് സൈഡിൽ കൂടെയും ജനല് സൈഡും ഒക്കെ നമ്മൾ ജനല് റൂമില് ഒന്നും ഒരിക്കലും തുറന്ന്‌ ഇടല്ലെ
ആഹ് തൊർന്നിടാ ഞാൻ പറയും ന്റെ ഹസ്ബന്റിനോട് പിന്നെ റൂമ്ത്തെ ജന വാതില് ഒന്നും തുറന്ന് ഇടരുത്ടോ എനിക്ക് പിന്നെ ഹസ്ബന്റിന് വലിയൊരു കാര്യന്നുല്ല ഇപ്പൊ എന്നും പാമ്പ് എല്ലാ ദിവസവും പാമ്പ് പാമ്പ്ന്നല്ലെ കേൾക്കുന്ന വാർത്ത യില് അപ്പൊ ഞമ്മക്കൊരു ഇതാണ് ആഹ് അപ്പൊ ഞമ്മക്കൊരു കേൾക്ക പേടിയാണ്പ്പോ പിന്നെ ആഹ് അതേപോലെ എന്റെ അനിയത്തിന്റെ വീട്ടില് പാമ്പ് ഓള് ജനവാതില് തുറന്നിട്ടിട്ടുണ്ടാവും എങ്ങനേലും പിന്നെ ജനവാതിൽ തൊറന്നിടൽ മാത്രല്ല വാതില് നമ്മള് ചാരി പോന്നാലൊക്കെ മതി എടേ കൂടെ ഓൽ ക്ക് സ്ഥലം കിട്ടിയാല് മതിയല്ലോ ഒരു പാമ്പിന് പോവാനുണ്ട് ആഹ് സ്ഥലം പോയി എന്നിട്ട് അവള് ആഹ് അവള് അറിയണ്ട് ഒരു ന്റെ അനിയത്തി ഓള് റൂമില് രാത്രി കട ക്ക്ണ നേരത്ത് ഓള് റൂമ്കൂടെങ്ങെനെ നടന്ന് പോകുമ്പോ ഒരു സാധനം ഇങ്ങനെ അതും അധിക ദിവസോം ഓള് വെ ലൈറ്റ് റ്റും ഇല്ലാതെ പോവല് അന്ന് ഓല് ലൈറ്റ് ഇട്ടിനു അപ്പണ്ട് ഒരു പാമ്പ് ഇങ്ങനെ പോണെ പറയാ അപ്പൊ അവള് അറിയാ ഞങ്ങള് കടക്കുന്ന ഞങ്ങളെ മേല് മേലിലൂടെ ഒക്കെ പോയിട്ടുണ്ടാവുല്ലോ ആ പാമ്പ്ന്നറിയ ഓള് അതൊരു ഭാഗ്യായി പോയി അറിയെ
സത്യം ചിലവർക്ക് ഇത് ചില അത് ഭാഗ്യ കൊണ്ട് മാത്ര അന്നൊരു അബദ്ധം പറ്റാതെ ഇരിക്കുന്നത്
അതെ പേട് അത് ദൈവം കാത്തിട്ട് തന്നെ
ആഹ് ദൈവം കാത്തത് തന്നെ
ആഹ് ആലോചിച്ചാ ഇപ്പോഴും നമുക്ക് ഇതാണ് ആലോചിക്കണതേ പേടിയ പറയാണ്ടോ ഒരു പാമ്പ് ഭയങ്കര പേടിയല്ല നമ്മുടെ ജീവിതത്തില് വേറെന്റെ മാതിരിയല്ലല്ലോ
വേ അതേന്നെ വേറെന്നും ഇതാ പറയാണെ ചെറിയ സാധനേ ഉള്ളൂ എന്നാലും നമുക്ക് പാവന്ന് പറഞ്ഞ പാമ്പ് പോയ സ്ഥലത്തുകൂടെ ഇൻക്ക് നടന്നു പോകാൻ പിന്നെ പേടിയാ
അതലൊരു വിഷം അത് കഴിച്ചാ പോരെ നമ്മളൊരു ദിവസ ന്തിനാ മരണപ്പെടാനോ അത്ര മതി പോരെ
പിന്ന ആഹ് അവരിച്ചിരിന്ന് കഴിഞ്ഞ അത് നീര് വന്നാ ഒരു നിമിഷം ഈ നേരം കൊണ്ട് നമ്മടെ കാര്യത്തില് ഒരു തീരുമാനമാവും.
അതെ നമ്മള് നല്ല ശൂഷിച്ച് നട പിന്നെ നമ്മളെ സ്രദ്ധ ഈ ജനവതില് പോലെ തന്നെ ജനവാതില് തൊർന്ന്ടാതിക്ക്യാ അങ്ങനെയൊക്കെ ശ്രദ്ധി
പിന്നെ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ചെടി ഒന്നും തൊട്ട് നമ്മ തോണ്ട് വെക്ക ചെടി ചെടികൾ അങ്ങനെ ഒന്നും വെക്കാതെ ആഹ്. എല്ലാം നമ്മളെ വീടിനോട് ചേർന്നല്ലേ ചെടികളൊക്കെ എപ്പളും വെക്കുന്നൊക്കേ ഉം.
പന്തലാക്ക്യാട്ട് എല്ലായിടത്തുംണ്ടല്ലോ അത്
റ്റിവാ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മള് സൂക്ഷിക്ക്യ നമ്മളെക്കൊണ്ടും പറ്റുന്ന പോലെ നമ്മള് നന്നായ്ട്ട് നോക്കുവാ.
അതെ
ഉം
ഏതായാലും പേട്യാ നല്ല രീതി നമ്മൾ ഇതാക്കണം സൂക്ഷിച്ച് നടക്കണം. പിന്നെ ടൂറ് പറഞ്ഞ കു കുട്ട്യളും പിന്നെ ടൂറ് കുട്ട ഇഷ്ടാണ് അവര് പോവാറൊക്കെ ഇണ്ട് സ്കൂൾന്നായാലും. പിന്നൊക്ക പോവാറ്ണ്ട് ഉം മക്കക്കൊക്കെ നല്ലെ ഇഷ്ടാണ്.
ഏഹ് ഇവിടെയല്ല ടൂർന്ന് പർഞ്ഞാ ഇവർക്ക് നമ്മള് കാറേ പോവുന്നേ അല്ല പിള്ളേർക്ക് ഇവ്ടെ
ആഹ് ഇപ്പൊ ടൂറ് പോയത് നിങ്ങള് ഇവടെ കേട്ടില്ലേ അവിടെ സ്കൂളില് ടീച്ചർമാരെല്ലാരും പോയി ദിവസം കൊണ്ട് എല്ലാരും മരണ പെട്ടില്ലേ സന്തോ ആ നല്ല സന്തോഷോടെ പോയതെല്ലേ തിര്ച്ച് വരാനയ്റ്റങ്ങക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ.
ഒരാള് തിരിച്ചു വന്നു പോയ്
ആ അതാർഞ്ഞെ എങ്ങനെയ ആഹ് അതാർഞ്ഞെ എങ്ങനെ ഇതൊക്കെ സംഭവിക്കാൻ ഒരിക്കലും ഓർക്കാൻ പറ്റാത്ത കാര്യ.
അതാ സന്തോഷത്തോടെ പോയപ്പോ ആ ടീച്ചർമ്മാരും എല്ലാരും കരുതിയോ ഇങ്ങനെരു സംഭവം നടക്കുമെന്ന് കരുതിയോ?
അതെ ഒരു ദിവസം വാർത്തേല് ഇതേ കേൾക്ക്ണൊള്ളൂ ഇന്ന്
ആഹ് ആഹ് അപ്പ അത് റോഡ് അപകടങ്ങള് മാത്ര നമ്മള് കേക്ക് ന്നേ.
അപകങ്ങള് നമ്മ വ വാഹനത്തി പോവുമ്പോ പേട്യാണ് പോവാൻ ആര് പോവുമ്പോളും നമുക്ക് പേട്യായാണ്.
ഉം വാഹന അതില് ഈ സ്പീഡ് ഈ പിള്ളേർകൊക്കെ ഏറ്റവും കൂടുതൽ ഇത്ര ഒരു സ്പീഡിലേ
ആഹ് സ്പീഡില് സ്പീഡിലും ആണ് പിന്നെ എല്ലാവർക്കും ഇപ്പ വാഹനങ്ങട്ട് പണ്ടത്തെ കാലത്തൊക്കെ പർഞ്ഞാല് വാഹന നൊക്കെ അവടീം ഇവിടീം ക്കെള്ളേര്ന്ന് ഇപ്പൊ ഒരു വീട്ടിലെന്നെ ഇണ്ട് അഞ്ച് ഒന്ന് ആറും വാഹനങ്ങള്.
നമ്മടെ ഈ വീട്ടി തന്നെ ഉണ്ട് നാലു പേർക്ക് നാല് വാഹനം ഉണ്ട്. അപ്പൊ അതെ അങ്ങനെ വാഹനങ്ങള് തടിട്ട് പണ്ടെന്നാണെങ്കി ഒരു വീട്ടിൽ ഒരു വാഹനം പോലും ഇല്ലാത്ത കാലവാ.
ആഹ് അതെ പണ്ടൊക്കെ അങ്ങൻത്തെ വാഹ വ വാഹന യാത്രകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അപകടം മാത്ര ഒള്ളൂ.
ഇപ്പൊ നോക്കിക്കോണം അപകടം ഇത് പിള്ളേരെ ആണേം കണ്ടിട്ടില്ലേ? ഫോൺ വിളിച്ചോണ്ട് ഒരു കൈ ഫോണാ ഒരു കൈയില് വണ്ടിയാ.
അതെ ആലോചിച്ചാ പിന്നെ എല്ലാം പേട്യാണ്പ്പോ.
അതെ നമക്ക് ഇപ്പ നമ്മള് വണ്ടി ഓടിക്കണോന്നില്ല ന റോഡ്ന്റെ നടൂ ക്കൂടെ സൈഡുക്കൂടെ നടന്നു പോയാ മതി.
ആഹ് അതെ ആ പണ്ട് നടക്കലായിരുന്നു അതൊരു ആരോഗ്യത്തിന് നല്ലതായിരുന്നു ഇപ്പം അഹ്
ത്തോടെ നടക്കാൻ പറ്റത്തില്ല കാരണം ഇങ്ങോട്ട് വരുന്ന വണ്ടി ചിലപ്പം ഒരുത്തൻ ഫോൺ വിളിച്ചു കൊണ്ടായിരിക്കും വരുന്നേ അല്ലെങ്കി കള്ള് കുടിച്ചിട്ട് വരുന്ന വണ്ടിക്കാരനായിരിക്കും
അതെ ഇപ്പൊ വാഹനം വേണ അല്ലെങ്കി അവർ പോവില്ല എന്ന് പോ ണ്ടന്നാണ്ട് പറയും മടിയില്ല പറയാനും അവക്ക് നടക്കാന ആവില്ല ഇപ്പൊ എന്റെ മക്കളെന്നെയാ
എത്രണ്ണം ഇറങ്ങുന്നു പിള്ളേർ സെറ്റൊക്കെ കുഞ്ഞു പിള്ളോരൊക്കെ ഇറങ്ങുന്ന എന്നെ തൊട്ടടുത്ത് വരെം പോവാ എന്ന് പറഞ്ഞായിരിക്കും ഇറങ്ങുന്നത്
അതെ ആഹ് അതെന്നെ പേടിയാ പിന്നെ അവർക്ക് തോന്നും ആഹ് അവർക്ക് തോന്നിയോടുത്തക്ക അവർ പോകും ഞമ്മക്ക് അവരെ പിടിച്ച് നിർത്താൻ കഴിയൂല്ലല്ലോ പത്ത് പതിനെട്ട് വയസ്സായ അവര അവരരു ഇഷ്ടത്തിന് പോവാണ്
അതെ
പണ്ടൊക്കെ പറഞ്ഞാല് അവര് ഉമ്മാരോട് ചോദി ഇപ്പം അവര് മാതാപിതാക്കളോട് ചോദിച്ചു ആഹ് പോവത്തില്ല അതെന്നെ
ഇപ്പോഴത്തെ പിള്ളോര അങ്ങ് വാശി പിടിക്ക പോയില്ലെങ്കിൽ ഞാന ചെയ്യും എനിക്ക് പോണം എന്നങ് പറഞ്ഞങ് നമ്മളെ അങ്ങ് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാ
ആഹ് അതെ ഇപ്പം മിനിയാന്ന് നിങ്ങള് കേട്ടില്ലേ ഫോണ് വാങ്ങി വെച്ചല് പിന്നെ ബിൽഡിങ്ങ്മ്മന്ന് ആര് കൊച്ച കാണിച്ച ആഹ്
അതാണ് വാശി മക്കൾക്ക് അപ്പൊ നമ്മള് എന്തും സാധിച്ച് കൊടുക്കുന്നൊരു വാശിയാണ് അവർക്ക്
ആഹ് ഒരു ഫോൺ മേടിച്ച വെച്ചതിനാ ആ കൊച് ആത്മഹത്യാ ശ്രമം നടത്തിയത് അതങ്ങനെയൊക്കെ എന്നാ ചെയ്യും നമ്മള് പിന്നെ പകുതി അനുവദിച്ചു കൊടുത്തിട്ടുമായിരിക്കും ആദ്യം തൊട്ട് ഫോൺ അല്ലേ
ആഹ് അതെ ആലോചിച്ചാല് ജീവിതം എങ്ങനെയെ പോയാല ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകളിങ്ങനെയാണ്
അതെ ഇവിടക്കെ എവിടെ പോയി നിക്കും പിള്ളേരും എല്ലാരും ശരി എന്നാ എടക്ക്ന്ന ഇനി വിളിക്കാം
ആഹ് ഓക്കെ